കേക്ക്ന്നുണ്ടോ ഹലോ ആ എടാ റിസീവറാവാൻ പറ്റോ? റിസീവറാവാം പറ്റുവോ?
ആഹ ആഹ
എന്തെക്കെ വിശേഷൊക്കെ?
മഴേടാ ഇവടൊക്കെ
ഇവടെ മഴിം കാര്യങ്ങളൊന്നുല്ല്യ അവിടെണ്ടോ?
ഓ ഇവടെ ഫയങ്കര മഴ ഇന്നലെ മുതലേ മഴ
ഏഹേ ഇബടെ മഴപ്പൊ രണ്ട് മൂന്നീസായീണ് പെയ്ത്ട്ട്
ആണോ?
ഉം ഇവടെ
ആഹാ നിങ്ങക്കങ്ങോട്ട് ആ പൊതുവെ ഇങ്ങക്ക് മഴ കൊറവല്ലേ അങ്ങോട്ട്?
ആഹ കൊറവാണ്
ഉം നമ്മക്കൊക്കെ നല്ല മഴയാണ്
ഏഹേ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ച് കഴിച്ച്
മ്
ഇങ്ങള് കഴിച്ചോ?
ആഹ് കഴിച്ചിങ്ങനെ ഇരിക്ക്യാണ്
ആണോ? ഞങ്ങള് മഴൊക്കെയായിട്ട് നേരത്തെ കഴിച്ച് ഒരു മണിയാക്കുമ്പോ ഞങളെല്ലേലും ഒരു മണിയാകുമ്പെയെന്നും കഴിക്കുന്നവരാ കറക്ട്ടായിട്ട് ആഹ് നേരെത്തെ കഴിക്കും
എഹെ ഇങ്ങെക്കെന്താ ജോബ് എന്തെങ്കിലുണ്ടോ?
ഇല്ല ഹൗസ് വൈഫാണ് ഉം നിങ്ങള് ജോലിയ്യുന്നോ? ജോലിക്ക് പോണെണോ?
എഹ് ഞാന് ഗ്രാഫിക് ഡിസൈ ഗ്രാഫിക് ഡിസൈനറാണ് നോക്ക്ണ്ട് ഇപ്പന്നേരെ കഴിഞ്ഞിട്ടൊള്ളു കോഴ്സ്
ആഹാ ഗ്രാഫ്റ്റ് ഡിസൈനിങ്ങിന്ന് പറഞ്ഞാലേ അത് എന്ത് എവിടെയാണ് അന്നേരം ജോലി കിട്ടുന്നെ
ഏഹെ നോക്കി കൊണ്ട്ക്കാണ്
അല്ല ഏത് ഏത് ഡിപ്പാർട്ട്മെന്റിലാ കിട്ടുന്നെ?
പഠിച്ചതാണോ ഉദ്ദേശിച്ചേ അഹ്ങ്ങെനെ പഠിച്ചത് ഞാ ജീ ട്ടെ ക്കില് മഞ്ചേരി
ആഹ് ആഹ് ആഹ് പോളിട്ടെക്കെ ആഹ് ആഹ് മനസ്സിലായി മനസ്സിലായി. ആ പോസ്റ്ററുകള് അത് ശെരിയാക്കി കൊട്ക്ക്‌ന്നത് അല്ലേ.
കമ്പ്യൂട്ടർല് താക്കാ. വീഡിയോ എഡിറ്റിങ് അങ്ങനോരോ സംഭവം.
അനിമേഷൻ കോഴ്സ് പോലെ, ആഹ് ആഹ്.
ഇങ്ങക്കെത്ര മക്കലള്ണ്ട്? ഏഹ് ആറുമാസത്തെ കോഴ്സ്
ആണല്ലേ, ആഹ്.
ആഹ്, ആഹ്.
അങ്ങനെ ഓരോ കമ്പനികളില് ഏഹ് ഡിസൈൻ ഗ്രാ ഗ്രാഫിക്ക്‌ ഡിസൈനറായ്ട്ട് കേറാല്ലേ. ഓഹ് ഓഹ് വെള്ളീലൊക്കെ പോയിക്കൂടെ അന്നേരം.
ഏ
ഗൾഫിലോട്ടൊക്കെ പോയ്ക്കൂടെ?
അവടെ കല്യാണൊക്കെ മാരേജ് കഴിഞ്ഞതാ, പ്പോല് സമ്മയ്ക്കോ അറീല.
ആഹ് ആഹ് ആഹ.
അല്ലെങ്കി ഹസ്ബന്റവടാണ്ടീന്നു സുഖേയ്ന്നു. ഹസ്ബൻഡ് വ്‌ടെ നാട്ടി. ആഹ് അപ്പക്കെത്യേടെ,
ആഹ് ആഹ് ന്നട്ട് പിന്നെ നാട്ടിലവിടന്ന് ജോബ് നോക്കുന്നേ നല്ലത്.
ആഹ് വിദേശത്ത് നടക്കൂല.
വീട്ടിലിര്ന്ന് ചെയ്യാൻ പറ്റത്തില്ലല്ലേ അല്ലേ?
അത് വീട്ട്ലിര്ന്ന് ചെയ്യാൻ പറ്റും, അങ്ങൻത്തെതാ.
ആണല്ലെ ആഹ്.
ആ ആ ഓഫ് ലൈനായും, ഓൺ ലൈനായും ഒക്കെ പോവാ അത്.
ചെയ്യാൻ പറ്റും. ആഹ്
ആഹ് ആ. അപ്പത്തെ ഡിഗ്രി ലൈഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങക്ക്?
ഓ നല്ലായിര്ന്നു.
റാഗിങ്ങും കാര്യങ്ങളൊക്കെല്ലേ ഇല്ലേനന്ന്. വേറെ
ഇല്ല നമ്മടെ കോളേജിൽ അങ്ങനെ റാഗിങ്ങൊന്നും ഇല്ലായിരുന്നു.
എല്ലാരും ബോയ്സും ഗേൾസും ഒന്നി
ആഹ് മിക്സട്, മിക്സട് കോളേജായിര്ന്നു.
വല്തായിട്ട് ഏഹ് ചെറിയ രീതീലൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഇയറൊക്കെ ചെല്ലുന്ന സമയത്ത്. ന്നാലും വല്ല്യേ ആള് ഈ പത്രത്തിലൊക്കെ കാണ്ന്ന പേടി പേടിപ്പെട്ത്തുന്ന രീതീല്ള്ള റാഗിങ്ങൊന്നും ഇല്ലായിര്ന്നു.
ആഹ് ആ.
പാ ആഹ് പാട്ട് പാടാനൊക്കെ പറയും. ഡാൻസ് കളിക്കാനൊക്കെ പറയും. അങ്ങനെക്കെ ജസ്റ്റ് പറയത്തെ ഒള്ളായിര്ന്നു. അതി പ്രൊഫഷണൽ കോഴ്സിനൊക്കെ ഭയങ്കര റാഗിങാ. അന്ന് പ്രൊഫഷണൽ കോഴ്സില്ലെ. ഉം. അവിടേണ് ഭയങ്കരായിട്ട്ള്ള റാഗിങ്ങൊക്കെ.
ന്ന് പലോട്ത്തും, ഡിഗ്രി പെരും റേഗിങ്ങാണ് ചെല സ്ഥലത്തൊക്കെ.
ആണല്ലേ, ആഹ് ആണ്. ഞാനൊക്കെ പഠിക്ക്‌ന്ന സമയ ത്ത് റാഗിങ് കേട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ അന്നൊക്കെ വേറെ കോളേജിലൊള്ള ക്കെ പിള്ളേര് പറയാരുന്നു ഭയങ്കര റാഗിങ്ങാണ്. പക്ഷെ നമ്മുടെ കോളജ് കൊഴപ്പല്ലായിര്ന്നു.
ഉം.
ഉം പിന്നെ അ ഫ്രണ്ട്സിനെക്കെ കാണാറുണ്ടോ അന്നത്തെ അ
ങ്ങനെ ഗേൾസ് മാത്രണ്ടല്ലോ
ആഹ് ഹഹ അല്ലല്ല നമ്മള് മിക്സട് കോളേജിലാ പഠിച്ചത് മിക്സട് കോളേജി പടിക്കണേ നല്ലയാണ് അല്ല നമുക്ക് ബോയ്സുവായിട്ട് മിണ്ടാനൊക്കെ ഒരു അവസരം ഉണ്ടല്ലേ അല്ലെങ്കി ഗേൾസ് സ്കൂളിലൊക്കെ പഠിക്കുന്നെങ്കി പിന്നെ ബോയ്സിനോട് മിണ്ടാ ണ്ടാൻ തന്നൊരു പേടിയാണ് ഒരപകർഷതാബോധമാണ്
ആഹ് ആഹ് ഇതാവുമ്പോ പിന്നെ ആഹ്
ഞങ്ങള് പ്രീടിഗ്രി ഞ്ഞം ഞ ഞാ ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ മിക്സഡ് കോളേജ് സ്കൂളും കോളേജുല്ലാം അതെന്നെ
ഉം അത് മാരേജ് അപ്പത്തെ ഡിഗ്രി കഴിഞ്ഞാരെ കഴഞ്ഞീന്ന്
ആഹ് ഡിഗ്രി കഴിഞ്ഞിട്ടായിരുന്നു മാരേജ്
ഉം
ഉം
മക്ക
പിന്നെ ആഹ് വല്ല്യ കുട്ട്യേളാ
ഉം എത്രയിലൊക്കെ പഠിക്കണ്
സ്കൂള് പഠിക്യ എട്ടിലും പത്തിലും പഠിക്ക്ന്ന്
ഉം ഇഞ്ഞി പത്ത്ക്കോ പ്പ പത്ത്
ആഹ് ഇഞ്ഞി ഇഞ്ഞി ഇഞ്ഞിപ്പ പത്തിലോട്ട്
ഉം
ഒരാളിഞ്ഞി എട്ടിലോട്ട് പിന്നെ പിന്നെ ഫ്രണ്ട്സിനെക്കെ കാണാറുണ്ടോ പഴേ
ആഹ് കാണലൊക്കെണ്ട്
ഇപ്പം പിന്നെ കാണൂല്ലല്ലേ വാട്സആപ്പ് വഴിം
വാട്സആപ്പ് വീഡിയോ കോള് എല്ല കാര്യങ്ങളുണ്ടല്ലോ
ആഹ് വീഡിയോ കോൾ ചെയ്ത് കാണും നമ്മൾത് അധി അത്രയും ഫ്രണ്ട്സിനെ ഒന്നും ഇപ്പ അധികം കാണാത്തില്ല എല്ലാരും അങ്ങ് ജോലി കിട്ടീം കല്ല്യാണം കഴിച്ചോക്കെ അങ്ങ് ദൂരെ ദൂരെ പോ പോയി ആഹ് പല പലതായി ആ ബോയ്സൊക്കെ വെളീലൊക്കെ പോയി
ബോയ്സിനെ പിന്നെ തീരീം കാണൂല
ആഹ് തീരീം കാണത്തില്ല പെമ്പിള്ളേരിം അതോലന്നെ ആരെലും കെട്ടിചൊക്കെ വിട്ടാലേ
ഉം ഉം ബോയ്സാകുമ്പോ പിന്നെ വിദേശത്തൊക്കെ പോയി
ആഹ് അവരങ്ങ് സെറ്റിൽ ആവും അങ്ങോട്ടങ്ങ് പോകും ഉം അങ്ങനെ കാണാറൊക്കെ കൊറവാ ആഹ് ആരെയും കാണാൻ കിട്ടത്തില്ല
ഉം
പിന്നെ വേറെന്താണ് വിശേഷങ്ങളല്ലാരേം
വേറെന്താ സുഖം ഇങ്ങളെന്താ ഫുഡൊക്കെ നല്ലോണം വെക്കോ അതൊക്കെ വെക്കാൻ താല്പര്യണ്ടാ
ആഹ് ഫുഡ് വെക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതാണ്
ഏഹ്
ഉം ങ്ങള് ബിരിയാണി ഒക്കെ വെക്കും ല്ലേ
ഏ ആഹ് ആഹ് ഓണ ങ്ങൾത് ഓണല്ലേ
ആഹ് മ്മള് ഓണാണ് നല്ലായിട്ട് സെലിബ്രേറ്റ് ചെയ്യല് ഉം ബിരിയാ അല്ലാതെ പെരുന്നാൾനൊക്കെ ആവുമ്പം നമ്മള്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
ഉം നമ്മള് ആഘോഷിക്കും പെരുന്നാളവ്ബോ വല്യതായിട്ട് ആഘോഷിക്കത്തില്ല ആഹ് ചിക്കനും ബീഫും എന്തെലൊക്കെ വേടിക്കും ബിരിയാണിയൊക്കെ വെക്കും ആഹ്
അത് ഓണം നല്ല രസാണല്ലോ
ആഹ് ആ ആ സദ്യയുണ്ട് ഓണക്കോടി ഓണക്കോടി മസ്റ്റാണ് ഞങ്ങക്ക് ഓണത്തിന്
ആഹ ആഹ് നിങ്ങളെ ആഘോഷം അതാണല്ലേ അല്ലെ ഞങ്ങളെ പെരുന്നാൾ പോലെ
ആഹ് ഞങ്ങൾക്ക് പിന്നെ ഓണത്തിന് ഞങ്ങള് പൂവൊക്കെ ഇടും അത്തപ്പൂ ഇടും പത്ത് ദിവസം അത്ത പൂ ഇടും നമ്മുടെ ഏരിയയിലോട്ട് വിഷു വലുതായിട്ട് വലിയ ആഘോഷ ഇല്ല വിഷു ആഘോഷിക്കും കണിയൊക്കെ കാണും. ആഘോഷിക്കത്തില്ല നല്ല ആഘോഷിക്കും ഓണത്തിന്റെ അത്രയും പ്രാധാന്യം നമുക്ക് വിഷുവിനില്ല നമ്മുടെ ഏരിയയില് പിന്നെ വിഷുക്കണി ആ രാവിലെ രാവിലെ തലേന്ന് എല്ലാം ഒരുക്കി വെക്കും എല്ലാം സാധനങ്ങളും വിരിക്ക വെക്കും പണ്ടൊക്കെ എല്ലാം അത് വീട്ടിൽ കാണുമായിരുന്നു ഇപ്പതോന്നും നമ്മുടെ പറമ്പിലൊന്നും ഇല്ല ഇപ്പ എല്ലാം വെളിയിൽന്ന് മേടിക്കുവാ
പുറത്തൊന്ന് വാങ്ങല
ആഹ ഇപ്പം പുറത്തുന്ന് മേടിക്കുക എല്ലാ ഫ്രൂട്ട്സും പിന്നെ കണി കണി കണി കൊന്നപ്പൂവാണ് മെയിനായിട്ട്
ങ്ങേ
ഒരു ഓട്ട് ഉരുളിക്കകത്ത് കൃഷ്ണനെ വെച്ചിട്ട് പുതിയ മുണ്ടും പൈസൊക്കെ വെച്ച് പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വെച്ച് ഒരു എല്ലാം നല്ല ഇതായിട്ട് കണിക്കോന്നപ്പൂവൊക്കെ വെച്ച് ഒരുക്കി വെക്കും
സെറ്റാക്കൂല്ലേ
ആഹ സെറ്റ് ആക്കും ആഹ് എന്നിട്ട് കണിയൊക്കെ കണ്ടിട്ട് രാവിലെ പിന്നെ അമ്പലത്തി പോകും
ഉം ഉം
ഉം അത് മസ്റ്റാണ് നമുക്ക്
ഉം
ഉം പിന്നെ ചിലവരൊക്കെ പടക്കൊക്കെ പൊട്ടിക്കും പിന്നെ വിഷുവിനു പിന്നെ വിഷുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഷു കൈനീട്ടം കൊടുക്കും എല്ലാവരും വീട്ടില് ഉള്ള ആഹ് നമ്മള അച്ഛനും അമ്മയൊക്കെ നമ്മളെ - കല്ല്യാണം കഴിച്ചു വിട്ടാലും അവിടെ പോയി വിഷുക്കൈനീട്ടാമൊക്കെ കൊടുക്കും ഉം ആഹ് മക്കൾ അച്ഛനും അമ്മയ്ക്കും കൊടുക്കും പിന്നെ അച്ഛനും അമ്മയും മക്കൾക്കും തരും
ഏഹ്
ആഹ വിഷു കൈ നീട്ടം പിള്ളേർക്കൊക്കെ വിഷു കഴിഞ്ഞ- ആ വിഷു കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം എല്ലാരും അവർക്കും വിഷു കൈനീട്ടം കൊടുക്കും
ഉം
ആഹ ഉണ്ട് ഭയങ്കര സന്തോഷമാണ് വിഷു അപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ വിഷു ഉം മേട മാസത്തിലായിരുന്നു ഏപ്രിലാണ് വിഷു വരുന്നത്
ആ ഓണം കൈ ഓണം ഞ്ഞി വരാ പോണല്ലോ
ആ ഇത് സെപ്റ്റംബർ ആഗസ്റ്റ് ഈ വർഷം ആഗസ്റ്റ് അവസാനം ആണ്
ഉം
ആ രണ്ട് മാസം രണ്ട് മൂന്ന് മാസം കൂടാകുമ്പോ ഓണായി ഓണം ഉം മഴയില്ലായിരുന്ന നല്ലതാ
ഉം ആഗസ്റ്റ് ആവുമ്പോ മയക്കാല ആണ്
ഉ ആഗസ്റ്റ് ആകുമ്പോ പൊതുവേ മഴ കുറയുന്ന മാസ ചിങ്ങ മാസത്തില് പിന്നെ കന്നിമാസ ആവുമ്പോത്ത് മഴ കൂടുന്നത് ഉം ചെല സമ ചെല മാസങ്ങളിൽ ഓണത്തിന് മഴയായിരിക്കും
ഓണത്തിന് എന്താ വീട്ടി പോയി നിക്കലുണ്ട അവിടെ?
ആഹ് ഉം മക്കളൊക്കെ വലുതായെന് ശേഷം തോനേം ദെവസം നിക്കത്തില്ല പിന്ന നമ്മള് സദ്യ കഴിച്ചിട്ട് തിരുവോണ സദ്യയൊക്കെ കഴിച്ചിട്ട് വീട്ടി പോയി അച്ഛനേ അമ്മയെക്കെ കണ്ടിട്ട് ഒരു ദെവസം അവിടെ നിന്നിട്ട് ആഹ് അവർക്ക് ഓണക്കോ ടിയക്കെ മേടിച്ചോണ്ട്‌ കൊടു
ഈ സാ സെറ്റ് സാരി ആയിരിക്കലെ.
സെറ്റ് സാരിയൊന്നുല്ല. ചെലപ്പം എല്ലാ വർഷോം സെറ്റ്സാരി അവർക്ക്‌ ഇഷ്ടപ്പെടത്തില്ല. മാറി ഉടുക്കാല്ലാ ഉം. സാദാ സാരി. ഡ്രസ്സ് വേടിച്ചുണ്ട് കൊടുക്കും അങ്ങനെ ഉം. ഓണം എങ്ങനെ ഭയങ്കര സന്തോ, സന്തോഷള്ള ശരിയന്നെ ഓക്കെ.